ഹലോ കേൾക്ക്ന്നില്ലേ ആഹ് എന്തെക്കെയാ സുഖല്ലേ
ആഹ് സുഖാണ് സുഖല്ലേ
ഓഹ് സുഖാണ് പണി ഒക്കെ ആഹ് പണികളൊക്കെ വൈകുന്നേരം ആവുമ്പൊഴ്ക്കിനേക്ക് എല്ലതും കഴിക്ക്യും കഴിയും പക്ഷെ ഇന്ന്. വൈകുന്നേരംന്നും സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേനു വൈകുന്നേരം ഫുഡ് അയ്ച്ച് കേറിയാ പിന്നെ ഫുഡൊന്നും രാത്രില് കഴിക്കേലില്ലേനു പശ് ഇന്നൊന്നും ഇണ്ടാക്കിട്ടും കഴിച്ചിട്ടൊന്നുംല്ല അപ്പഴ് എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം.
ആഹ് വൈകിയ കഴിക്കുന്ന ഫുഡൊക്കെ
ആഹ് വൈകുന്നേരം കഴിക്കൂം ഉം ഹസ്ബൻഡറ് പണി കഴിഞ്ഞ് വന്നിട്ട് ഹേ ഓരോ ഇതൊക്കെ കഴിഞ് ണെങ്കിൽഫുഡഴിക്കും മഹ്റിബിന്റെ മുന്ന തന്നെ ഫുഡഴിക്കും.
ആഹ് ഹസ്ബൻ്റിന് എന്തജോലി.
ഏ ജോലി ടൈലിന്റിം മാർബിൾറ്റിം ഒക്കെ പണിയാ
ആഹ് ആഹ് ആഹ് അപ്പൊ നേർത്തെ വർല്ലേ.
ആഹ് നേർത്തെ വെരും ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴ് കി നേക്കന്നെ വെരും. പിന്നെ ഓരോ കുളി നിസ്കാരം ഇതൊക്കെ കഴിയുമ്പോൽക്ക്നേക്ക് ഞാൻ ഫുഡൊക്കെ റെഡിയാ കാല് അത് കഴിച്ച് എന്ത് ചപ്പാത്തിയോ പത്തിരിയോ അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും. ചോറ് വൈകുന്നേരം കഴിക്കലില്ല.
ഓക്കെ
ആഹ്
പത്തിരി ഇണ്ടാക്കുന്നത് അരിപ്പൊടിയല്ലേ?
ആഹ് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കല്ണ്ട് ഏഹ് അരിപ്പൊടി അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാ ക്കല്ണ്ട് അല്ലാ വർക്കണംന്നില്ല വെയിലത്തിട്ട് ഉണക്ക്യാ വർക്കൂല. അല്ലെങ്കില് വർക്കണം
വൈലത്ത്ട്ട് ഒണക്കോ?
ആഹ് വെയിലത്തിട്ട് ഒണക്കും അല്ലെങ്കില് മഴക്കാകുമ്പോൾ പിന്നെ പൊർത്ത്ന്ന് വാങ്ങിക്കും ചെയ്യൂട്ടോ പൊടി എപ്പോഴും ചെൽപ്പോ നമുക്ക് കിട്ടലില്ല.
ആഹ് ആഹ് നമ്മളയ്നെ മേടിക്ക്ണെ പാക്കറ്റ് അതിനകത്ത് വെച്ചുണ്ടാക്കില്ലേ അത് വെച്ച് ഇണ്ടാക്കില്ലേ?
ആഹ് അത് വെച്ചിട്ടും ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഞങ്ങള് അധികും പൊടിപ്പിക്കലാണ്.
ആഹ് ആഹ് ആഹ് പൊടിപ്പിച്ചിട്ട് അത് വൈലത്ത് വെച്ച് ചൂടാക്കിട്ട് ഉണ്ടാക്കൂല്ലേ.
ആഹ് എല്ല ഫസ്റ്റ് അരി കഴുകിട്ട് പൊടിപ്പിക്കും ഇന്ന
ആഹ് ആഹ്
അങ്ങനെ ആക്കലാ വെയിലത്ത് വെച്ചിട്ട് പൊടി ഏ ഒണക്കിയിട്ടാണോ പൊടിപ്പിക്കാ അതാണോ സുഖം. നിങ്ങള് എങ്ങനെ അവിടെ എന്താ ഫുഡ്
ഞങ്ങളെ പത്തിരിയൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ ചോദിച്ചത് പത്തിരി അങ്ങനെയാണ് അറിയാൻ പാടില്ല അതാ ചോദിച്ചത്. എങ്ങനേ ഉണ്ടാക്കണന്ന്റിയൻ വേണ്ടി ചോദിച്ച ഏഹ്
ഇവട്ത്തെ മെയിന് പത്തിരിയാണ് പിന്നെ ദോശ ഇണ്ടാക്കും അത് അതുപോലെ കുത്തപ്പം ഇണ്ടാക്കും പുട്ട്‌ണ്ടാക്കും എല്ലതും ഇണ്ടാക്കും. പിന്നെ എന്താണ് മൂടരി അർച്ചിട്ട് അങ്ങനെ പത്തിരി ഇണ്ടാക്കും.
ആഹ് ആഹ് ഇവടെ പ എല്ലാ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കും പത്തിരി ഇണ്ടാക്കാറില്ല പ എല്ലാം ഇണ്ടാക്കി ഇഡിലി ദോശ ഇഡ്ലി ദോശൊക്കേണ് കുടുതൽ കുട്ടിയേൾക്കൊക്കെ ഇഷ്ടം. ഇഡ്ലിയാണെങ്കി കൂടുതല് ഇഷ്ടാണ് ആഹ് പിന്നെ ആഹ് ആഹ് ആഹ് നൂലപ്പം നൂല പ്പും ഇഷ്ടാണ് പിനെ ഗോതമ്പിന്റെ ആഹ് ചെറിയ കുട്ടികളാ ആ ഒരാള് യു കെ ജി, ഒരാൾ ഒന്നില്.
ആന്നല്ലേ ആഹ് എനിക്ക് വല്യ മോന് എട്ടില് പിന്നെ രണ്ടാമത്താള്. ഏ മൂന്നാം ക്ലാസില് പിന്നെ മൂന്നാമത്താള് ന്ന് ചെറുതാ രണ്ട് വയസ്സായിറ്റേള്ളു
രണ്ട് വയസായിട്ടേള്ളൂ ആഹ് അഹ് അഹ്
ഓക്കെ ഉം നെ അടിപൊളിയായിട്ട് പോണ് ആശാ ആഹ് ആഹ് പഠിത്തൊക്കായി ഏകദേശ് ക്കായി ഒ എന്താണ് കൊറച്ച് റെസ്‌റ്റീന്നും പറഞ്ഞ് പോയിക്കണ് ആ ടൈമില് ഞാന് കോളെയ്യാൻ വേണ്ടി നിന്നതാ
ആഹ് ആഹ് എങ്ങനെയ തന്ന പഠിച്ചോളോ അതോ കൂടെയിരിക്കണോ പഠിക്കാൻ വേണ്ടി
ഇന്ന് അമ്മള് നിന്ന് കൊടുത്താലത്രയും നല്ലതാണ്. എല്ലല്ലോ ഓര് ഓര ഇഷ്ടത്തിന് എന്താച്ചാ പഠി ച്ച് പോവു അത് ഇപ്പ നടക്കൂലല്ലോ മോ ഒന്നിലും എട്ടിലൊക്കെ എത്തീല്ലേ ആഹ് ഓര്ക്ക് ആഹ് വ വായി കൊച്ചു കുട്ടികൾക്കാണേ വിട്ട് ഉണ്ടായിനിയോ അപ്പൊ അത് ചെയ്ത് പിന്നെ കൊറച്ചൊന്ന് എഴുതാനുണ്ടായിനിയ ഇത് ചെയ്ത് ഉം പിന്നെ ഒന്നും കൂടെണ്ട് മലയാളത്തില് ഇന്ന് ബോർഡുമേലെ എഴുതി കൊടുത്തത് അത് ചെയ്തിട്ടില്ല ചെറുത് അപ് അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞ് ഞാന് ഇപ്പം വരാന്ന് റെസ്റ്റ് എടുത്താട്ടെ എറങ്ങി പോയിക്കണ് ഞ് എപ്പഴാ വരാന്നുള്ളത് അറിയില്ല ഉഹാ എന്നോടെന്നും ഇവ്ടെ ക്ക് ദേ ഇപ്പ വരാ ദേപോയി
വൈകിയാണ കെടക്കണതൊക്കെ കുട്ടികള് കെടക്കുമ്പോ എങ്ങനെയാ നേരത്തെ കെടക്കോ
നേരത്തെ കെടക്കോന്നും ചെയ്യില്ല ഈ ചെറുത് ഒറങ്ങാണെങ്കിൽ തന്ന പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും ഓളെ തോളത്തിട്ട് ഇത് ഇങ്ങനെ കൊണ്ട് നടന്ന് ഒറക്കീറ്റ് വേണം അത് അല്ലെങ്കില് ഇങ്ങനെ കളിക്കാൻ സമ്മയ് ക്കൂല കെടക്കാനൊന്നു ഞങ്ങളെ. അല്ലെങ്ക് മേലെ ഇര്ന്ന് ചാടി കളിക്കും അങ്ങനെയൊക്കെ ആണ്
ഉം അത് എല്ലാ കുട്ടിള്ളേരും അങ്ങനെയാണ് ഞാനോ അങ്ങനെ വായിക്കാറൊന്നുല്ല അധികം വായ് വായന കൊറവാണ് ആഹ്
ഇക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടാ ശെ അങ്ങനല്ല നല്ലെ ഓ പുസ്തകങ്ങളൊക്കെ വായിക്കാനെക്കെ ഭയങ്കര ഇഷ്ടാണ് എന്
ആഹ് അപ്പൊ എങ്ങനെയാ വായിക്കണെ ഓൺലൈനിലാണോ ഓൺലൈനിലാണോ വായിക്കണേ
ഇങ്ങനെ വായിക്കല്ണ്ട് പിന്നെ ഓൺലൈനകാ ട്ടിയും ഇത് എനിക്ക് ഇഹ് ഏഹ് പുസ്തകം കയ്യിത്ത്-
ആഹ് ആഹ് ആ ലൈബ്രറീല് പോവുവാ അങ്ങനെയാ
ഏഹ് ലൈബ്രറിലൊന്നും പോവലില്ല. അയ് പുസ്തകം ഞാന് എവിടെ പോയാലും എവിടെ ഏഹ് വീട്ടില് പുസ്തകം കണ്ടാലും അങ്ങനെ വായിക്കും പിന്നെ പുസ്തകം ഒരു വിധോക്ക വ ഇതങ്ങനെ ഏ വാരിക അങ്ങനത്തെക്ക വരുത്തല്ണ്ട് ഇങ്ങനത്തെ ഇത്ട്ടോ ആഹ് സ്റ്റോർതൊക്ക വായിച്ചാനും വേണ്ടീട്ട് ഓരോ
ആ മതപരമായിട്ടുള്ളതുവുണ്ട് ബാക്കിയുള്ള പക്ഷെ സ്റ്റോറീസക്ക വായിക്കാൻ ഭയങ്കര
ആണോ ആഹ് ആഹ് അഹ് അഹ് ആഹ് പിന്നെ വേറെന്താണ്
വേറെ ഉം എക്കെ സുഖം തന്നാണ് ഏനെ ട്രിപ്പക്ക പോവലുണ്ടോ
അങ്ങന പോകലൊന്നും ഇല്ല പിള്ളേര് ചെറിയ കുട്ടികളല്ലേ പിന്നങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ട്രിപ്പൊന്നും പോവില്ലാരുന്നു എന്നാല് അത്യാവശ്യം പിള്ളേരേം കൊണ്ട് ചെറിയ പാർക്കില് അല്ലെങ്കി ഇവിടെക്കെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട് അല്ലാതെ
യാത്ര പോവാൻ ഭയങ്കരഷ്ടാ പക്ഷെ അനക്ക് ഒരുപാട് പ്പൊന്നും പോവലില്ല ന്നാലും ആവശ്യത്തിനത്രെ എനിക്ക് അങ്ങനത്തെ വേ കാര്യങ്ങള് ഫോസ് ത്തെറങ്ങാ പൊറത്ത് പോവാ അതൊക്കെ ഭയങ്കരഷ്ടാ. നാട് ചുറ്റി കാണാനും
അങ്ങനെ അധികം ഇങ്ങനെ സമയം കിട്ടില്ല അതാനൊക്കെയാണെങ്കിലോ സാധാരണ പോവാൻ പറ്റാറില്ല ആഹ്
ആഹ് ആഹ് ഞങ്ങക്ക് പൊറ ത്തെറ മക്കൾക്കും അങ്ങനെ തന്നെ ആണ് അങ്ങനെ പൊർത്ത് എറങ്ങണം പോകണം ഉം
എപ്പഴും ചോദിക്കും അങ്ങനെ പോണതൊക്കെ. അപ്പ അത്യാവശ്യം ഒക്കെ എവിടെ വെ ക്കെ കഴിയും ഫുഡ് ഒക്കെ കഴിക്കാനൊക്കെ ഞാന് എടയ്ക്ക് പോവും
ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ. എടക്കൊക്കെ ഒന്ന് മാസത്തിലൊരിക്കല് എങ്കിലും ഒന്ന് ബീച്ചില് അങ്ങനെ ഒക്കെ ഒന്ന് പോവണം ആഹ്. അങ്ങനെ ഒക്കെ എന്നും പോകണം അല്ലേൽ ഒരു പോൽ അതുപോലെ തന്നെ പുറത്തുന്ന് ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ് ട്ടാ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യും. അല്ലാഞ്ഞ പിന്നെ ഇങ്ങനെ ഇടക്കിടെ ഇങ്ങനെ ഒ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കും മക്കള്
ആഹ് ആഹ്
പിന്നെ അതുപോലെ തന്നെ വെക്കേഷനും അങ്ങനെ തന്നെ ആണ് അല്ല അവരൊക്കെ ടൂർ പോയി, ഇവരൊക്കെ അങ്ങോട്ടേക്ക് പോയി, ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് പോയിന്ന് പറയും. അപ്പൊ ഞങ്ങള് മാത്രം എന്താ പോവാത്തത് ചോദിക്കും. അങ്ങനെയൊക്കെ മക്കളെ കൊണ്ട് ഇങ്ങനെ മെല്ലെ ചെറിയ യാത്ര അങ്ങനെ ഒക്കെ പോകും. വലിയ ഹെവി ആയിട്ടൊന്നും പോവില്ല, അങ്ങനെ പോവലുണ്ട് ഫാമിലി മൊത്തായിട്ട് അങ്ങനെ ബസ്സൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോവലുണ്ട്. വല്ലപ്പോഴും ഒക്കെ
ആഹ് ആഹ്
വർഷത്തിലോ ഒന്നര വർഷം കൂടുമ്പള്, അല്ലേൽ ഒരു വർഷത്തിലോ അങ്ങനെ ഒക്കെ പോവലുണ്ട്
ഉം ഉം
ഏഹ് മക്കളൊക്കെ എന്ത് ആക്കാ ഒറങ്ങിയോ
ഏഹ് ഒറങ്ങിട്ടൊന്നുല്ല. അവിടെ ഉണ്ട്. അവിടെ കളിച്ചൊക്കെ നടക്കുക. ഇത്ര നേരം പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എഴുതാനുണ്ടായിരുന്നു അ
ഉം ഇന്ന് എങ്ങനെയെനും കാലാവസ്ഥ ഒക്കെ എങ്ങനെ ഇണ്ടായിനിയെ ഇന്നത്തെ
ആഹ് ഇന്ന് മഴയുണ്ടായിരുന്നു. എന്നാലും അത്ര ഇതായിട്ടുള്ള മഴയല്ല. എന്നാലും ചെറിയ മഴ ക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചൂടുണ്ട് ഇനി ഇപ്പം മഴ
നമുക്കൊന്നും അങ്ങനെ മഴയില്ല. പക്ഷെ ഇങ്ങനെ തുള്ളിട്ട് കളിച്ചേനും. എന്നാലോ ഡ്രസ്സൊക്കെ ഉണങ്ങാനുള്ളേ വെയില് ഉണ്ടായിനു
ആഹ് കാലത്ത് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇടക്ക് പിന്നെ മഴ പെയ്തു. പിന്നെ ഒക്കെ ഒരു ആഹ് മഴക്കാർ പോലെ ആയിരുന്നു. ആഹ് ആഹ് ഉം. പിള്ളേരുടെ ഒച്ച എങ്ങനെ പിള്ളേര് കളിക്കാണോ, ആഹ്
ആഹ് ചെറുത് ഇതാ ഇന്റെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ആഹ് മോന് ഇപ്പതാ കൊറച്ച് നേരം ഒന്ന് കമ്പ്യൂട്ടർമെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇതാ അങ്ങട്ട് പോയിക്ക്ണ്
മോനും എളയ ആള് ഏഹ് മോനാണോ ഇളയത്, ഇളയത് മോളാണ്.
ത്തത് രണ്ടാളും ഏഹ് മോന് മോനാണ്. രണ്ട് ആൺകുട്ടികളാണ്. ഫസ് ദേ പിന്നെ ചെറുത് മോളാണ്. ഉം
ക്കുന്നത് കേരള സിലബസ് ആണോ
ആഹ് അതെ അതൊക്കെ ഇവിടെ അടുത്ത് തന്നെ. സ്കൂളൊക്കെ നമുക്ക് എല്ലാതും ഇവിടെ അടുത്തന്നെ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് അതുകൊണ്ട് പിന്നെ വല്യ ബുദ്ധിമുട്ടൊന്നുല്ല. സ്കൂള് എന്താണ് എൽ പി യു ഒക്കെ ആണെങ്കിലും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ആഹ് മോന്റെത് പിന്നെ ഓൻ ത ന്നെ നോക്കിക്കോളും, പിന്നെ ചെറുതിന്റെ കൂടെ പിന്നെ ഇരുന്ന് കൊടുക്കണം. പൂവ് ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ ഇങ്ങള് കേക്കുന്നില്ലേ ആഹ്
ആഹ് ഇപ്പൊ കേ പിന്നെ സിനിമയൊക്കെ കാണോ സിനിമയൊക്കെ കാണോ
ഓഹ് സിനിമ കാണും സിനിമ അങ്ങനൊന്നും കാണൂലട്ടോ
ആഹ് ആഹ് സിനിമക്കൊക്കെ പോകാറുണ്ടോ പുറത്ത് പോവാറുണ്ടോ
ഏയ് അപ്പൊ പേടിയൊന്നുമില്ല പോവലും ഇല്ല. എനിക്ക് അങ്ങനെ ഫിലിം കാണണംന്നു എനിക്കില്ല ഇഷ്ടൊന്നുല്ല്യ ഇന്നാലും വല്ലപ്പോഴൊക്കെ ചെലപ്പോ എന്തെങ്കിലും ഇപ്പോ പുതിയതൊക്കെ കാണുമ്പോ അതിന്റെ കഥ കേൾക്കുമ്പോ അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോ നമുക്കൊരു ഒരു ഇത് കാണണംന്ന് തോന്നൂല്ലേ അങ്ങനത്തെ മാത്രം കാണലൊള്ളു എന്നാലും വീട്ടിലേക്ക് എച് ഡി ഒക്കെ ടി വി ക്കാണെങ്കിൽ അങ്ങനെ കാണന്നൊക്കെ അല്ലാണ്ട് പുറത്ത് പോയിട്ട് കാണ അതിനോടൊന്നും വലിയ താല്പര്യല്ല
ഉം ഉം അപ്പൊ അവസാനം പിന്നെ ഏത് പോയി കണ്ടത് അപ്പോ സിനിമ
കണ്ടത് ഇപ്പം ഇന്നിപ്പോ ഇത് ദൃശ്യം ത്രീ കണ്ട്
ആഹ് ഉവ്വ് ആഹ്
ആ അല്ലാണ്ട് പൊറത്ത് പോയിട്ട് കാണലില്ല്യട്ടോ വീട്ട്ന്ന് ഏഹ് ഏഹ്
ഉം കുട്ട്യാളൊക്കെ സ്കൂളിൽന്നൊക്കെ പോവില്ലേ ടൂർ പോവില്ലേ കുട്ട്യാള്
ആഹ് പോവല്ണ്ട്
ആഹ്
ആഹ് ഓരോക്ക പിന്നെ എങ്ങനെങ്കിലും ഓര്ക്ക് പോവാൻ കഴിയൂ നമുക്ക് പിന്നെ ഓരതും നമ്മൾതും എല്ലതും കൂടെ നോക്കണല്ലോ
ആഹ് ഇവര് ടിവിയ കാണല്ലോ കാർട്ടൂണൊക്കെ കാണോ കുട്ടികള്
ആഹ ടി വി ഇല്ല കമ്പ്യൂട്ടറില് എല്ലാതും
വീട്ടിൽ കാണും കാണും ആ ഇപ്പ ഇപ്പ ടി വി ഇല്ലെങ്കിലും ഫോണിലായാലും
ആഹ് അതന്നെ അത് ഇപ്പതാ പഠിക്കണന്റെ ഇടേൽ ഇപ്പോ പോയിക്ക്ണ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് റ്റ് പോയാ അയിന് ഓർക്കയിന് ആൺകുട്ട്യാളല്ലേ ഓര് അതികം എന്താണ്
കുസൃതി ആണോ തല്ലു പിടിക്കോ അവര് തമ്മില് തല്ല് പിടിക്കോ
ഗെയിംസ് ഗെയിംസ് നല്ലോണം കളിക്കും ഓഹ് നല്ലോണം ഗെയിംസ് കളിക്കും അതാണ് അത് ഇനിക്ക് വല്ലാണ്ട് ആഹ് ഓൺലൈനും ഇണ്ട് ആഹ പ്പ ക്ക്‌ അത് വല്യ താല്പര്യല്ല്യ കാരണം ഇവരെ ഒന്നിനും വിളിച്ചാലും കിട്ടൂല ഒന്നും പറയാനും പറ്റൂല്ല ആ ടൈമില് അങ്ങനെആവുമ്പോ ഇനിക്ക് ദേഷ്യം പിടിക്കും
അതെ അതെ ഉം
ഞാൻ ഇങ്ങനെ പറയും ഇത് ഇങ്ങനെ എപ്പോഴും ഇതുമ്മലിങ്ങനെ ഇരിക്കരുതന്ന്
ആഹ് ആഹ് അതെ ഭക്ഷണം കഴിക്കാൻ ആഹ് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഇനി കഴിക്കണം ആഹ് ആഹ് ഓക്കെ ശരിയ